ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖായിരിക്കണൂ
ആഹ് ഭക്ഷണം കഴിച്ചു
ആഹ് ആരൊക്കെയുണ്ട് വീട്ടില്
വീട്ടില് ഞാനും മക്കളും ഹസ്ബൻഡ് നാട്ടിലില്ല പുറ ത്താണ് പിന്നെ ഹസ്ബന്റിന്റെ ഉമ്മ
ആഹ്
ങ്ങളെ ഫുഡൊക്കെ കഴിച്ചോ ഫുഡിന് എന്തായിരുന്നു എന്തായിരുന്നു ഫുഡ്
ഫുഡ് ചോറായിരുന്നു പിന്നെ പാവയ്ക്ക തീ പാവയ്ക്ക വറുത്തരച്ചു തീയലും വെച്ചു.
കുമ്പളങ്ങ കറിയും, പപ്പടവും, പയറും.
അതെ ആഹ ആഹ ആഹ ആഹ. അച്ചാറും.
എന്നിട്ട് എന്താ വർക്ക് എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തേലും പഠി ക്കണുണ്ടോ
ഇല്ലയോ ഒന്നും ചെയ്യുന്നില്ല
ഒന്നും ചെയ്യണില്ല വീട്ടിലുള്ള വർക്ക് ചെയ്യുന്നുണ്ടെന്ന്
തന്നെ അതന്നെ ഉണ്ടല്ലോ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ
ആ ഇണ്ട്
ഉം
എന്തിനോടാണ് താല്പ പര്യം എന്തേലും വർക്കോ കു
വർക്ക് തയ്ക്കൽ തൈക്കൽ ഉണ്ട് അത് എപ്പോളെങ്കിലൊക്കെ കിട്ടുള്ളൂ എപ്പോളൊന്നുല്ല സ്ഥിരം ആയിട്ടൊന്നൂല്ല ഉം സ്ഥിരായിട്ടൊന്നൂല്ല പിന്നെ ഏഹ് യൂണിഫോം ഒന്നൂല്ലാ ഞാൻ ചുരിദാറ് മാക്സി അങ്ങനെയുള്ളൊക്കെ
ആഹ് അതെക്കെ
ദ്യം നമ്മടെ ഒരു കെട്ടുകാരം കൊണ്ടുവരുകമായിരുന്നു നമ്മള് തയ്ച്ചുക കൊടുക്കാനായിട്ട്
ആഹ് ഇപ്പ വരുന്നുണ്ടാവില്ല അല്ലെ എന്നിട്ട് എല്ലാ പണിയും കയിത്തോ
പ പണിയൊക്കെ കഴിഞ്ഞു ഇനി മൂന്ന് നാല് മണിയാകുമ്പോൾ കുട്ടീ മകളുടെ കു ട്ടീടെയ അപ്പൊ കുട്ടീനെ കൊണ്ടരാൻ റോട്ടില് പോണം യു കെല് യു കെല് പഠിച്ച കുട്ടിയാ ആ അതെ അങ്ങോട്ടുള്ള പണി ആ അതന്നെ പിന്നെ തിരക്കന്നെ അഞ്ച മണിമുതൽക് പിന്നെ അടു ഇപ്പം പണി തൊ പഞ്ഞ ചൂടാക്കലും എടുക്കലും ഒക്കെ അത് ന്നിട്ട് അവർക്കാവും
എന്നിട്ട് എന്ത് ചെയ്യ ഒരു എട്ട് മണിഴിഞ്ഞട്ട് അത് കൊടുക്കുക എന്നിട്ട് പിന്ന അ തിന്ന പാ ത്രം കൈകി വെക്കുക
ആഹ അതന്നെ അതന്നെ
ഇവിടെ എല്ലാടത്ത ഇതന്നെ വേറെന്തൊക്ക എന്നിട്ടേ സുഖല്ലങ്ങ ക്ക് അവടെങ്ങനെ കാലാവസ്ഥ ത്തെക്കെ
കാലാവസ്ഥ മൂടിക്കൊണ്ട് നിക്കുക മഴ രാവിലെ മുൽക്ക് മൂടി മൂടി നിക്കെയാണ് നി നാ
ആ ഇവിട തന്നെ നല്ല മഴായിരുന്നു ഇന്നലെ വെ രാത്രി തുടങ്ങിയതാർരുന്നു രാവിലെയൊക്കെ ഉണ്ടായിർന്നു ഇപ്പൊ വെയി ചെറിയൊ വെയിലൊക്കെ കാണാണ്ട്
അതെല്ലേ ആ അവിടെ വെയിലില്ല
എങ്ങനെ ങ്ങൾക്ക് സ്പെഷ്യല് ഫുഡിനോടൊക്കെ ഇണ്ടാക്കാൻ താല് പര്യയാണോ
ഫുഡ് ഇണ്ടാക്കുകൊക്കെ ചെയ്യും എന്തെിലൊക്കെ
എന്തെങ്കിലും സ്പെഷൽ ആയിട്ട് ഉണ്ടാ ക്ൽ എന്താണ് നി
ഫുഡ് ഞ കുക്കിങ്ങില് ഞാന് ഈ അരച്ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും, പിന്നെ ഈ ഒ അ അ ചക്കയും കൊണ്ട് അട ഉണ്ടാക്കും. പിന്നെന്താ ഈ പഴംമ്പൊരി ഇണ്ടാ ക്കും.
അങ്ങനെയൊക്കെയല്ലെ, അല്ലാതെ ഇന്നത്തെ കാലത്തുള്ള ഈ
വേറൊന്നും ഉണ്ടാക്കില്ല.
ണ്ടല്ലോ കുറേ ഈ പുുഡിങ്, കേക്ക് അങ്ങനെ
അത് ഏഹ് ഏഹ് അതൊന്നും ഉണ്ടാക്കിട്ടില്ല അവിടെ ഉണ്ടാക്കുവോ
ഞാൻ ഉണ്ടാക്കൂല ഞാൻ ഇണ്ടാക്കി നോക്കിട്ടില്ല ഇങ്ങള് പറഞ്ഞമാതിരിള്ള ഈ ഉണ്ണിയപ്പം കലത്തപ്പം
ആഹ് അതൊക്കെ തന്നെ നമ്മുടേം പരിപാടി പമ്പൊരി ഉള്ളിവട അങ്ങനെയുള്ളൊക്കെ ഇണ്ടാക്കും ചെറിചെറി ഐറ്റങ്ങള് ആ അതന്നെ ചെറി ചെ റ്യ ഐറ്റങ്ങള് കുട്ടികൾക്ക് എന്താ വേണ്ട് പറയ്ണ്ച്ച ച അങ്ങന അവ ക്കെ ഇണ്ടാക്കുന്നല്ലാണ്ട് വേറെ കേക്കൊന്നും പരിവാടി ഇണ്ടാ ഇക്ക്യൊന്നാത് സ് ഷുഗർ ഒക്കേണ് പിന്നെ പക്ഷെ കേക്കൊക്കെ ഉണ്ടാക്കി നമ്മളത് പഠിച്ചാ
ആഹ് അതും ബുദ്ധിമുട്ടാണ് ഞാനുണ്ടാക്കൂല എനിക്ക് ആഗ്രഹം ഒക്കെണ്ട് ശ്രമി ച്ചിട്ടില്ല ഉം പിന്നെ ഇങ്ങനെ യാ ത്രക്കെ ചെയ്യാനിഷ്
യാത്രാ ക്കെ ചിയ്യാഷ് ട്ടാണ് ടൂറ് പുവ്വാനൊക്കെ ഇഷ്ടാണ് അമ്പലത്തിലൊക്കെ പുവാൻ ഇഷ്ടാ ആഹ് ഇന്ന കഴിഞ്ഞ ആഴ്ച ങ്ങള് ഗുരുവായൂരൊന്ന് പോയി കഴിഞ്ഞ ആഴ്ച അല്ല ഒന്നാം തീ രണ്ട് രണ്ടാഴ്ചയായി പോയിട്ട് ഞാൻ ഉം ഞാനും ഏട്ടനും കൂടെ തലോസം പോയി ഗുരുവായൂര് അവിടെ നിന്നു പിറ്റേവ്സം തൊഴുത് റൂമ് ഒക്കെ എടുത്തു ത്തു പിന്നെ കുളിയക്കഴിഞ്ഞ് തൊഴുത് ഉം യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടാണ് ടൂർ പുവ്വാനൊക്കെ ഇഷ്ടാണ് അങ്ങനത്തൊക്കെ
അതെ ഇഷ്ടാണ് നമുക്ക് പോവാള്ള ബഡ്ജ റ്റൂല്ല കൊണ്ടോവാൻ ആളും ഉണ്ടാവൂല
ആൾക്ക് എപ്പ്ളേലൊക്കെ പണി കിട്ടുമ്പോ ജോലി ഉള്ള ആളല്ലേ അ
ആഹ് അപ്പോൽക്ക് എപ്പളേലൊക്കെ ഇണ്ടാവൊള്ളു ട്ടോ ഇനി അഥവാ ഞ് സമയം ഒത്ത് സമയം നേരോം ഒത്തു വന്നാ നമ്മള് കയ്യില് പൈസ് സീണ്ടാവൂല പൈസ അഥവാ നമ്മളെ കയ്യില് എന്നേലൊക്കൊരുദില് എന്തേലും ഗ്രോഹക്കണ്ടോട്ത് തിരിയണംന്നുണ്ടെങ്കില്
ഉം ഒഴിവും ഉണ്ടാവുല അതന്നെ
എന്നിട്ട് വേറെ വർ ർക്ക് ഒന്നും ചെയ്യുന്നില്ല വർ നല്ല പോലെ, ഞങ്ങക്ക് തന്നെ ഞാനും തന്നെ എപ്പളേലും എവിടക്കേലൊക്കെ പോകും. പുറത്തൊക്കെ പോയി ഫുഡ് കഴി
പുറത്തുന്നും അങ്ങനെ ഞങ്ങൾ രണ്ടാളുംകൂടി പൂവില്ല, മ മകളുടെ കെട്ടിയോൻ വരുമ്പോൾ മരുമോനുമായിട്ട് പൂവും, ഞങ്ങളങ്ങനെ പോയിട്ട് കഴിക്കലൊക്കെയുണ്ട്. ഉം. ട്ടു പോവില്ല, അങ്ങനെ ഇവിടുത്തെ ആൾക്ക് ഇഷ്ടമല്ലയേട്ടന്.
ആഹ ഇഷ്ടവുണ്ടാവില്ല, അല്ലെ? ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ്ഒക്കെ ആയിട്ട് കമ്പനി കൂടെ കാണാൻ പോവുകയ അങ്ങനെ സ്കൂൾ മീറ്റപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
എല്ലാരേം വിളിക്കുവോ, എടുക്കുകയു ഒക്കെ ചെയ്യും. ഇപ്പതാ ഒരു, ഒരാള് ഒരു കൂ കൂട്ടുകാരി വിളിച്ചു പറഞ്ഞു, ഒരു എന്റെ കൂടുള്ള ഒരു കുട്ടിക്ക് വയ്യ അപ്പ അതി കഴുത്തിൽ കോളറൊക്കെ ഇട്ടിരിക്കുണു, അപ്പൊ എന്നെ കാണ ണ്ണം പറഞ്ഞു, അപ്പൊ നാളെയോ മറ്റ് ആഹ് അപ്പൊ നാളെയോ മറ്റന്നോളായിട്ട് പോവാന്നുള്ള അത് ലീക്കാണ് ഉം രാവിലെ കൊണ്ടാക്കലും കൊണ്ടുവന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വ്ടെ പണി തന്നല്ലെ അപ്പൊ പിന്നെ നമുക്ക് പോകാൻ നേരം നിന്ന്ട്ട്ല്ല
നേരായി
സമയം കിട്ടണനുസരിച്ച് പോവാന്ന് പറഞ്ഞു ഞാനിപ്പവരോട്
അടുത്ത തന്നെയാണോ വീട് ഉം കാണാൻ പോണ വീട് അടുത്താണോ
കാണാൻ പോണ വീട് ഓട്ടോയ്ക്ക് പോവാണേ പത്തൻപത് രൂപ കൊടുക്കണം നടന്ന് പോകാനുള്ള ദൂരം തന്നേയുള്ളൂ, കുറുക്കുവഴിക്കൂടെ ഓട്ടോറിക്ഷയ്ക്ക് പത്തൻപത് റുപ്പി കൊടുക്കണം നടന്നന്നെ പോകു
ആ ഒപ്പ ആളുണ്ടെങ്കി നടക്കുന്നെ രസം ഒറ്റയ്ക്കൊക്കെയാവുമ്പോളല്ലേ നമുക്ക് വണ്ടി ഒന്നോ രണ്ടോ ആളുണ്ടെങ്കിൽ സംസാരിച്ച് അവിടെ എത്തുന്ന സ്ഥലം അറിയില്ല, പിന്നെ വണ്ടി വിളിച്ച് പോയാ നമ്മള് എന്ത് ചെയ്യണാ ആ വണ്ടിയില് അപ്പ ത്തന്നെ തിരിച്ചും വരണം അല്ലേൽ പിന്നെ വണ്ടി പറഞ്ഞാച്ചേട്ടെ പിന്നെ
പിന്നെ ബാക്കി പൈസ ഒരുപാട് ആകുവോ അങ്ങനെ നിർത്തിയാൽ ഗപ്പ കുറെ നേരം പറയാനോ അവരുമായിട്ട് സംസാരിക്കാനോ നേരം കിട്ടില്ല
എന്നാണ് അല്ലെങ്കിൽ പോകുമ്പോ ഓട്ടോ ഒക്കെ പോയിട്ടോ തിരിച്ചു വരുമ്പോ നടക്കുക അങ്ങനെയൊക്കെ
ഉം ഓ അതെ അങ്ങനെയൊക്കെ ചെയ്യാ നല്ല വഴിയാണ് കൊഴപ പ്പൊന്നുമില്ല പിന്നെപ്പോ
എനിക്കിഷ്ടമാണ് നടക്കണത് എനിക്ക് ആളുണ്ടെങ്കിൽ ഞാൻ നടക്കും
നടക്കല്ലേ ആ ആ ആ പസ്
അതൊരു നമുക്ക് നമ്മളെ ശരീരം എപ്പഴെങ്കിലും എളകട്ടെ എളക്കേണ്ട ഈ വീട്ടിൽ അടിക്കാ തൊടക്ക നമ്മള് പറയാം വീട്ട വീട്ടിൽ അന്തയാവോളം പണി പണി നമുക്ക് പണിയുണ്ട് പക്ഷെ എന്നാലും ശരീരം അളകി നമ്മള് പണി ചെയ്യുന്നില്ലല്ലോ
എന്താ പണി പറഞ്ഞാ രാവിലെ അങ്ങടെ തൊ നമ്മൾ നീച്ച തുടങ്ങിയ പിന്നെ കടക്കം വരയും പണിയക്ക്
അതാ പറയണത് കടക്കണന്നത് വരെ നമുക്ക് പണിയുണ്ട് പക്ഷെ ഇന്നന്ന് നമ്മളെ ശരീരം അളകി ഓടി ചാടി നടന്നന്ന് നമ്മളൊരു പണിയെടുക്കണില്ല
ഇല്ല പണിക്ക് കൊറവൊന്നുമല്ല നമ്മുക്ക് പെണ്ണക്ക് പക്ഷെ എല്ലാരും ചോദിക്കും എന്താപ്പ അത്ര പണി രാവിലെ ഒരു പണി കഴിഞ്ഞാൽ കഴില്ലേ ചോദിക്കും
ചെയ്യാനാണ് ഏറ്റവും വലിയ പണി
അത് തൊട്ടവും മുട്ടി ഇതെല്ലാം കഴുകാൻ
നമ്മൾ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിഞ്ഞാ ആ സ്റ്റാൻഡുള്ള ഫുള്ള് പ ത്രൺ
ഒഴിവാക്കണം ഉം കഴുകിയ ഉണക്കി പെറുക്കി എടുത്തി വെക്കണ്ടാക്ക ഒക്കെ ശെരിയാണ്
എന്തെങ്കിലും ചെറിയ ഒരു പേര് വെച്ചാലും അയില് പേര് എന്തെല്ലാം ഒരു സാധനങ്ങളാണ് അവിടെ പരക്കാ
വറക്കും അത് കഴുകലും പെറുക്കലും പിന്നെ കഴുകി വെച്ചിട്ട് പിന്നെ അരിഞ്ഞ് കഴിഞ്ഞ് അതിന്റെ വേസ്റ്റ് കളയ
വേസ്റ്റ്കളയാലുമൊക്കെ വേസ്റ്റ് ആണെങ്കി തലമൊതല് അടുക്കള മൊത്തം ണ്ടാവും ഒരു പാത്രത്തി ഇട്ടച്ചാ മതി അത് ചെയ്യൂല
ആ ഞാൻപ്പഴേക്കെപ്പോഴൊക്കെ ഒരു ചെറിയാപത്ത ഇട്ട് വെച്ചിട്ടൊക്കെ പൊറത്ത് ഒരു വേസ്റ്റ് പാ
ഞാൻ ചെലപ്പോ എന്തുചെയ്യും അങ്ങനെ കാട്ടും ചെലപ്പോ എക്കന്നെ നെലത്ത്‌ക്ക് തട്ടിട്ട് ഒന്നായി
ആ അത് അത് നല്ല പണിയാണ് അതങ്ങനെ തട്ടുന്ന അപ്പൊ നമ്മളോരു പാ ത്രം വെച്ചിട്ട് പാത്രത്തിലേക്ക് ഒക്കെ
അങ്ങനെ ഞാൻ ചെയ്യ്തേക്കും അ ഞാൻ എല്ലാം തട്ടി കൈയിഞ്ഞ് പാത്രങ്ങളക്ക കയികി വെച്ചു അങ്ങനെ ചെയ്യും പാത്രം ഒന്നും കഴുകി വെച്ചിട്ടില്ലങ്കില് ഒക്കെ അവിടത്തന്നാണ് പര ത് നിട്ട് പിന്നെ അരിയള കഷണങ്ങളൊക്കണരിഞ്ഞ് വെച്ചിട്ട് പത്രങ്ങളൊന്നായിട്ട് സിങ്കക്കെ തട്ടി
ആ ഞാനങ്ങനെ ചെയ്യില്ല കഴ്കി വെച്ചാല് ആഅ്ന്ന് ഒന്നട്ക്കും അപ്പൊ പിന്നെ ഈ നെരന്നതും അടിച്ചതും വാര്യതും പിന്നിം നമുക്കഅ് ചെയ്യാണ്ട് കഴിയാലോ
ആ
ല്ലൊരു മഴ വെര്ന്ന്ണ്ട്
ഇവിടെ നല്ല വെയിലാണ് ഇന്ന് ഇന്ന് വെയിലർഞ്ഞാല് ഇത് വരെ മഴ ന്നെണ്ടായിര് ന്നോ ഒരു ന്നാലും പ്പംമഴന്റെ മു വെയ്ലൊക്കെ മാറിങ്ങാണ്ട് ഒരു വെൾ
ഇബടെ നല്ലൊരു വെയിലാ അല്ല മഴ മഴ മൂടി ഇപ്പ പെയ്യും പർഞ്ഞ പോലെ നി
ആ കാർമേഘം മൂടിട്ട്ണ്ടാവുംല്ലേ എന്തേ രണ്ടൂസം നല്ല വെയിലാ
ഉം രണ്ടൂസം നല്ല വെയിലായിരുന്നു.
ക്കെ നനഞ്ഞതക്കൊണങ്ങീലെ
കൊറേ ക്കെ ഒണങ്ങിട്ടോ ഇന്നത്തെ മാത്രന്നെള്ളൂ ഒണങ്ങാത്തെ ഇന്ന് ഞാൻ കഴ്കിയിട്ടതേ
ആ ഇന്ന് ഞങ്ങൾത് ഒണങ്ങിട്ടില്ല ഇന്നാലും സ്ഥലണ്ട് മറ്റേത് നാം കൊറ രണ്ടു ദിവസം മൂന്നു ദിവസം അട്പ്പിച്ച് മഴ പെയ്ത ആ ഒന്നാകെ
ആ ഇണ്ടാവില്ലേ പിന്നെ രാ കുട്ടികളും കൂടി ഇണ്ടെങ്കിൽ നോക്കേം വേണ്ട എല്ലാരും വന്നതും സ്കൂള് വിട്ട് വന്നട്ട് ഊരിയിടും. പോകുമ്പ ഊരിട്ടണ്ടാവും വന്നിട്ട് കുളി കഴിഞ്ഞിട്ടിള്ളത് ഇണ്ടാവും ഏഹ് വൈന്നേരം ഇനി കുളിക്കുമ്പ ഒന്നു മാറില്ലേ
തീരും വന്നേക്ക് എന്തെയ്യും ഒരു കൂട്ടം മാറും
ആഹ്‌ വൈന്നേരത്തെ പിൻ ആ വന്ന തേ യൂനിഫോം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇടും ഇട്ടിട്ട് പിന്നെ വൈന്നേരം നേ
മേലേയ്കുമ്പോ അത് അതാ പറണത് രണ്ട് കൂട്ടം ദ എന്താ അലക്കാനായി അത് ഇമ്മായ്രി മഴക്കാലത്തും കൂടി ആവുമ്പളേ ഒണങ്ങി കിട്ടൂലേ ഞാൻ യൂണിഫോം അപ്പ തന്നെ അലക്കിടും എന്നിട്ട് പിന്നെ ഫാനിന്റെ ചോട്ടില് കൊടന്നിടും ഉം യൂണിഫോമ് മാത്രം വേറൊന്നും ചെയ്യൂല
ല്ലം എന്താന്ന് ചോദിച്ചാ നല്ലോം വെടി തണെങ്കിലും വൈന്നേരം കഴിഞ്ഞിട്ട ല്ലേ പിടിക്കുള്ളി ഹലോ ഉംഉം ഉംആഹ് കേക്കു കണ്ട് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട് കേക്ക്ണ്ട് ഞാനയ് പോയോ വ്യ ച്ചോ കധോ വിക്കിർന്ന് ഉം ഉം
അവിടെ ഞാനെന്തീസ് സ്കൂൾ യൂണിഫോം മാത്രം എന്ത് ചെയ്യും വന്നേ അലക്കിയിടും ഒണങ്ങി കിട്ടണ്ടേ രണ്ടിസം വെയിലായതുകൊണ്ട് കൊഴപ്പ ഇണ്ടായിരുന്നില്ല മഴ ഇങ്ങനെ അടുപ്പിച്ച് പെയ്യ കുമ്പ നമുക്ക് എന്ത് ചെയ്യൂല
അതെ മഴ അടുപ്പിച്ച് പെയ്താ അത് ബുദ്ധിമുട്ടാണേ ഒണങ്ങാനും പാട് രണ്ട് മൂന്ന് കൂട്ടം യുണിഫോ ഫോമ്ണ്ട് ബുധനാഴ്ച ഒരു കൂട്ടം തിങ്കളും ചൊവ്വം
വേറൊരു കൂട്ടം ഉം ഇനിനാലു മണിക്കെന്തേലും ചായക്ക് എന്തേലും കടി അങ്ങനെ
ചായക്ക് പഴംമ്പൊരി ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്
കൂ ഇത്ര നേർത്തെ കൂട്ട്യക്കൊ
അഹ് വേഗം ഉണ്ടാക്കും നാല്മണിക്ക് നാലര ആവുമ്പോൾ കുട്ടിയ എത്തില്ലേ അപ്പോൾ
ഞാൻ അപ്പ തന്നെ എന്ത് ചെയ്യും കൊഴച്ച് ങ്ങാണ്ട് കൂട്ട്യ ച്ച് ങ്ങാണ്ട് അപ്പം തന്നെ പഴം പൊരിണ്ടാക്കും
ആഹ് കളക്കി വെച്ചിട്ടില്ല മാവെക്കെ എടുത്തുവെച്ചിട്ടേ ഉള്ളു ആ പാത്രത്തിലാക്കി വെച്ചു അപ്പൊ പഴം മുറ്ക്കിയാലി ഇട കൂട്ട അങ്ങനെ അപ്പഴും ചായയുടെ കൂടെ അപ്പഴായിണ്ട് ഓക്കെ ഓക്കെ ആ ശരി ഓക്കെ വിളിക്കാം വിളിക്കാം ഉ ശരി ഓക്കെ